ഹലോ, കേൾക്കത്തില്ലേ? കേൾ ക്ക്ന്നില്ലേ? ഇവിട്ത്തെ സംസാരം അവിട്ത്തെ സംസാരോം
ഡിഫ്റന്റാണ് അറിയാം ആഹ്
ആഹ് അവിടെ താമസിച്ചാല്ലേ കേക്ക്ന്നത്
അതെ ആഹ് ഭക്ഷണം കഴിച്ചോ?
ആഹ് ഭക്ഷണം കഴിച്ചു.
എന്തായിരുന്നു ഇന്നത്തെ ഫുഡ് മ്
സാധ ചോറും കറികളും ആയിരുന്നു ഇന്നത്തെ ഫുഡ്
മ് എന്തെങ്ങ സ്പെഷ്യൽ എന്താങ്ങ ഇണ്ടാക്കലേ നിങ്ങള് തന്നാണോ കു
സ്പെഷ്യല് ആഹ് ഞാൻ തന്നെ ഉണ്ടാക്കും പി അഹ് അമ്മച്ചി കൂടിത്തരും
മ്
പി മീൻകറി മാ മാത്രം ഞാൻ വെക്കത്തില്ല ബാക്കി എല്ലാം ഇറച്ചിയൊക്കെ ആണേലും ഞാൻ വെക്കും ഉം മീൻ കറി മീൻകറി വെക്കും പക്ഷെ ഇവിടെ അതല്ല ഇവിടുത്തെ അത്തച്ചിക്ക് അമ്മച്ചി ഉണ്ടാക്കി ഇണ്ടാക്കിയ പോലും അത്തച്ചിക്ക് അതിനൊരു എന്തൊക്കെയോ എങ്കിലേ ചെറിയ പോരായ്മ കാണും
അഹ് അഹ് അഹ്
അത് കേൾക്കാൻ നിക്കത്തില്ല ഞാന്
അഹ് അഹ് അഹ് നിങ്ങടെ ഫേവറേറ്റ് ഫുഡ് ഏതാ
എനിക്ക് സാധാ ചോറും കറികളുവാ ഇഷ്ടം
മ് ബിരിയാണി മന്തി ആ ലെവൽക്ക് നിങ്ങള് പോകാറില്ലേ മ്
കഴിക്കും പക്ഷെ എന്നാലും കൂടുത താല്പര്യം സാധാ ഫുഡിനോടാ
സാധാ ഫുഡിനോടാ മ് അപ്പൊ ഈ പിന്നെ സ് സ്പെഷ്യലായിട്ട്ള്ള ദിവസങ്ങളില് എന്തൊക്കെയാ ഇണ്ടാക്ക നിങ്ങള്
ആഹ് കൂടുതലും ഇവിടെ മറ്റേ ഈ കബ്സ പോലെയുള്ളെ
ആഹ്
അത്ണ്ടാക്കും പിന്നെ ഹ ബന്നിനും പിള്ള ഇടയ് ക്ക് ഒരു ഇതുണ്ടല്ലോ അപ്പം മന്തി ഇണ്ടാക്കി കൊടുക്കും
മ് പൊറത്തിന്ന് വാങ്ങോ
എന്തോ ആ പുറത്ത്ന്ന് ഈ മിക്ക ദിവസ പൊറത്ത്ന്ന് തന്നെ പുറത്തന്ന് മക്കൾക്കായിട്ട് മന്തി മേടിക്കും എനിക്ക് അതിനോട് വല്യ താല്പര്യം ഇല്ല
പൊറത്തിന്ന് വാങ്ങുന്നതിനോടോ
ആ പുറത്തൊന്ന് വാങ്ങുന്ന അങ്ങ
ഹോ ആ സാധനത്തിനോട് ആ അങ്ങനെ
പിന്നെ പത്തിരി ആണേലും എനിക്ക് ഭയങ്കര ഇഷ്ടം എല്ലാർക്കും ഭയങ്കര ഇരി ഇൻട്രസ്റ്റ് ഉള്ള സാധനാണല്ലോ പത്തിരി
പത്തിരി ആ പത്തിരി ഇറച്ചി കറിയും ബീഫും എന്താ ഇഷ്ടല്ലെ
ആ അല്ല ഇഷ്ട എന്തോ ഒരു ഇഷ്ടം കുറവാണ് അല്ലാണ്ട് അലർജി അങ്ങനെയൊന്നുഇല്ല ആ പത്തിരിയൊക്കെ ആ ഇഷ്ടം എനിക്ക് അപ്പോ
ആഹ വെള്ളപ്പം
ആ വെള്ളപ്പം
ആ ഇപ്പം രാവിലെ എന്തൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലപ്പൊ നിങ്ങള്
ഇവിടെ കൂടുതലും അപ്പവാ മിക്കദിവസവും തന്നെ അപ്പവാ
ഹേ ഇഡ്ലി അങ്ങനെയൊക്കെ ഉണ്ടാക്കോ
ആ ഇഡലി ആ ഇഡലിയൊക്കെ ആഴ്ച രണ്ടാഴ്ച ചൂടുമ്പോ ഒരു ദിവസം അങ്ങനെ വല്ല ഉണ്ടാക്കിയെങ്കിലേള്ളു പിന്നെ പുട്ട്
മുട്ടക്കറിയെ ഉള്ള ദിവസം ഇറച്ചിക്കറി ഉള്ള ദിവസം പുട്ട് ട്ട
ഇഡ്ഡലി
പുട്ടും കടല്ലെ ആഹ പുട്ടും പഴവും ഉണ്ടാക്കും പിന്നെ പുട്ടും പഴവും ഇവിടെ എല്ലാവർക്കും വ വല്യ താല്പര്യം ഇല്ല പുട്ടും ആഹ് പുട്ടും പപ്പടവും ചെറുപയറും കൂടെ വയ്ക്കും അത് ഇഷ്ടമാ ഇവിടെ എല്ലാവർക്കും എന്നെ എനിക്ക് കണ്ണെടുത്താ കാണത്തില്ലാ സധന ഫുഡ്ഡ് ഞ്ഞ ഹ് ഹ്
ചെറു രണ്ടും എന്താണ് മ എന്താണ് ഒരു മയ ക്കളള സാധനാണ് ചുറപ്പയറാആയിക്കോട്ടെ അത്ക്കെറച്ചധികം കഴിച്ച എന്താണ് നമുക്കൊരു മയക്കം വരുന്ന മാതി തോന്നും. ഒരു ക്ഷീണ ഒക്കെ ഏകാരം ഇനി പുട്ടായാലും അങ്ങനെ തന്നെയാണ് രണ്ട് കോമ്പിനേഷൻ നേർക്ക് പുട്ടും കടല യാണ്
ആഹ് പു പിന്നെ ഏഹ് അപ്പം കടലക്കറി വെ മറ്റേ വെജിറ്റബിൾ വജിറ്റബിൾ കറി ഉണ്ടാക്കൂലേ അത്. എന്നാ എനിക്കിഷ്ട്ടം വെജി വെജിറ്റബിൾ കറി ഇവിടെ എല്ലാർക്കും പ്രിയ ഇല്ലാത്തരു സാന വെജിറ്റബിൾ കറി
നിങ്ങൾ നേരെ ഡിഫറന്റ് ആണല്ലോ.
ആഹ് പക്ഷെ ഞാൻ ഉണ്ടാക്കണ എല്ലാരും കഴി ക്യും കേട്ടോ
കഴിക്കും ആഹ് കൊഴപ്പണ്ടാവൂല ഇഷ് വല്യ ഇഷ്ട ഇണ്ടായിക്കൂലാ പക്ഷെ കഴിക്കാ മതിയാവും ഉം അങ്ങനെ അപ്പൊ ഉച്ചക്ക് എന്തെക്കെ ഇണ്ടാക്കപ്പോ ഉം ഉച്ചക്കൊ
ഉച്ചക്ക് ന്നന്നാ ഇന്നിപ്പം ചക്കക്കുരും, മാങ്ങെ, മുരിങ്ങകോലും
ആഹ്
ആഹ് ആഹ് അങ്ങോടേക്കുണ്ടോ ഇത് ചക് കുരുമാങ്ങ്യം
ഓ ഓ ഒക്കെ മാങ്ങട്ട് ആഹ് പല രൂപത്തിലു വെക്കും ചക്കക്കുരു തേങ്ങ അര്ച്ച് മാത്രം വെക്കും ചെൽപ്പം പുളിട്ട് വെക്കും. ചെൽപ്പം തക്കാളിട്ട് വെക്കും പലെ രൂപത്തിലും വെക്കും.
ആഹ് ചക്കുരു മാങ്ങി ഇവടെ ഞങ്ങടെ ഫേവറേറ്റ് ഫുഡാ ചക് കുരും മാങ്ങേ മുരിങ്ങകോലും.
ആഹ് അല്ലെങ്കി മുര്ങ്‌ ആഹ് ചെമ്മീനോ അയ്ക്കോ
ചെമ്മീനും കൂടെ അയ്ന്റുടെ ആ വർത്തു പൊടിച്ചിടും
ആഹ് കറീക്കാണോ അതോ നമ്മള് ചോർ തിന്നുമ്പോ കൂട്ട താനാണോ അതോ
തന്നെ ടേസ്റ്റ് ആ സാനം ചെ ചെമ്മിന്റെ ഫ്ലൈവർ ഏ മ ചെമ്മീന്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്കെ ഇഷ്ടണ്ടാവുള്ളേക അല്ലേ
ആ പക്ഷെ ആ കറിയില അത് എടു എടുത്ത് കാണിക്ക എടുത്ത് ഫ്ലേവർ എടുത്ത വരുവോന്നുംല്ല
ഉം ഇന്ത്യ ആദരിക്കണം കേട്ടോ
ആഹ അപ്പൊ മാങ്ങ ഇടണം നല്ല പുള്ളി ഉള്ളം മാങ്ങയിടണം
മാങ്ങ പച്ച മാങ്ങ അല്ലെ ഇങ്ങനെ മാങ്ങ ങ്ങള് വീട്ടിലുണ്ടോ അതോ പുറത്തുന്ന് മേടിക്കലാണോ
എന്തോ
പുറത്തുന്ന് വേടിക്കലാണോ മാാങ്ങാൻ ചോയ്ക്കുക
ആഹ പുറത്തൊന്നും മേടിക്കും വാങ്ങിയില്ല ഉം മതി
മൂനെ അപ്പൊ അടിപൊളി കുക്കിംഗ് ഉള്ള ആളാണ് നിങ്ങള് വെറൈറ്റി അവിടെ പിന്നെ ഇടക്കിടക്ക് ഉണ്ടാക്കുന്ന സാധ ആഹ അവിടുത്തെ മെൻ ഫുഡ് എതാ ആഭഗത്തത്തെെ ഒരു സ്പെഷ്യൽ സാധനം ഇണ്ടാവല്ലോ
അങ്ങനതെ തിക്കിടി തിക്കിടിയൊക്കെ ആ ഭാഗത്തേക്കുണ്ടോ
അന്ത സാധനം
തിക്കിടി മറ്റേ മഞ്ഞ ഉണ്ട് ഉരുട്ടി നമ്മള് പെരുന്നാളിനൊക്കെ
ഇനി ആറില്ല
ഇവിടെ പെരുന്നാളിന് ഇവിടുത്തെ ഫേവറേറ്റ് ഫുഡ ആണ് കിടി രാവിലത്തെ ചായക്ക് മറ്റേ പിടി ഉണ്ട ഉരുട്ടി
പിടി അരിപ്പൊടിയോണ്ടാ
ആ അരിപ്പൊടി ഉണ്ട്
ആഹ ആഹ ആഹ
തേങ്ങ അരച്ച ഒഴിച്ച
ആഹ ആഹ ആഹ ആഹ ഉം ശരി ആഹ
ആഹ അങ്ങോട്ട പിടിയായിരിക്കും ആഹ മഞ്ഞളിട്ട്
ആഹ് ഇടെ അങ്ങോട്ട് പിടീന്നാ പറയാ
ഈ ഈന്ത് പിടിച്ചാണ്ട് ഇത് പോലത്തെ
മ്മള് ചെറിയ ഏയ് ചെറിയ തേ ചെറിയൊരു തെങ്ങ് തെങ്ങിൻ്റെ ചെറിയൊരു ഇതു മ്മളെ എന്താ പറയ കാര സാധനാണ് കാണാന് കാരക്ക കണ്ണു മാതിരി തന്നെയാണ് സാധനം
അടക്കല അടക്ക കവുങ്ങും മേൽ അല്ലെ ണ്ടാവുക ധ പിന്നെ കാര കാരക്കമരത്തിന് പോലെ കാണാനൊക്കെ കാരക്കമരത്തി അധേ സാമ്പിളാണ് എന്റെ പട്ടമ്പല മുള്ളൊക്കെ ആകും നിങ്ങൾ കണ്ട് ചെലപ്പോ ആ വാത്തക്കണ്ടാവില്ല ഇവിടി അങ്ങനൊന്നും ഇല്ല അവിടി ഇമ്പടടെൊക്കെ ഉണ്ടാവും പക്ഷെ നല്ല വില കൊടുക്കും സാധനാണ് ഇന്ത് തന്നെ
അതെ.
ആഹ് ഇന്തുമപിടി അതൊക്കെ വളരെ റയറായിട്ട്പ്പ കിട്ടല ഇങ്ങനെ ഗൾഫിൽ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട് ആസ്വദിച്ച് കഴിക്കണ സാധനമാണ് ഇന്തുമപിടി അതൊക്കനെ ഇറച്ചിയും പിന്നെ ബീഫും ഇതൊക്കെ ചിക്കനൊക്കെ ഇട്ട് കയി നല്ല രസമാണ് മിക്സ് ആക്കിയാണ്ട് കഴിക്കും. ഉം എ നമ്മള് മറ്റേ പിടി കേക്കണ മാതിരി തന്നെയാണ്. അതെ വേറെ ടേസ്റ്റ് ഇണ്ടാവും ചെറിയ വേറെ ടേസ്റ്റാ ക്ഷേ എല്ലാർക്കും അതിന്റെ ടേസ്റ്റ് ഇഷ്ടല്ല ട്ടോ അങ്ങനൊന്നുല്ല
പക്ഷെ എനിക്ക അറിയത്തില്ല അയിനെ കുറിച്ച്
ഉ വൈകുന്നേരം എന്താ സ്നാക്ക് നീ ഉണ്ടാക്കാറുണ്ടോ
വയമേല് അങ്ങനെയൊന്നുംല്ല
ഉം മക്കൾക്ക് അങ്ങനെന്നും വേണ്ട ബേക്കറി ഐറ്റംസാ കഴി
കോള് എനിക്ക്ണ്ടിരിക്കുന്നു
ഏ
ഒരു കോൾ എനിക്ക് വന്നോണ്ടിരിക്കുന്നെന്ന്‌
ഏ വ രണ്ട് മൂന്ന് മിനിറ്റൂടി
ആഹ് സ്
വൈകുന്നേരം എന്താ ഉണ്ടാക്കല്
വൈകുന്നേരം അങ്ങനെ നിർബന്ധമൊന്നുമില്ല
ഏ ചായ ചായ കുടിക്കോ
കടിഞ്ചായ കടിഞ്ചായ കുടിക്ക് ക്കും പക്ഷെ കടി നിർബന്ധമൊന്നുമില്ല
ഏ അപ്പം പാൽ ചായയല്ല മിൽക്ക് പാറന്നുള്ള ചായഅല്ലേ നിങ്ങള് കുടിക്കല് കട്ടൻചായ മാത്രാ ഞങ്ങള് ഇവിടെ കട്ടൻ ചായന്നാ പറയാ
ഗസ്റ്റ് ഉണ്ട്
ആ പിന്നെ വേറെന്താെന്നാല്
വേറെന്തെല്ലാം ഒരു
ഉം ആയിക്കോട്ടെ ന്നാ ക്കെന്നാ ഞാൻ പിന്നെ വിളിക്കണ്ടിന്നാ ഓക്കെ